ആ കേൾ
താങ്കള് കേൾക്കുന്നുണ്ടോ?
ആ കേൾക്ണ്ട് കേൾക്ണ്ട്
പറയൂ എന്തൊക്കെണ് വർത്താനം
ആ അങ്ങനെ പോണ്
നല്ല മഴയാണ്ല്ലേ ഈ മഴത്ത് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും
ആ ഞ്ഞാങ്ങനെ അനോട് ചോദിച്ചാ നിക്കേനേ ഇജിണ്ടാന്ന് നമ്മളിങ്ങനെ ഒരു കൊച്ചിക്ക് പോവാൻ പ്ലാൻ ണ്ട് പി ദത
അതെ കൊച്ചി നല്ല സ്പോട്ട് ആണ് പക്ഷെ മഴത്തിങ്ങനെ കാടും മലയും ഹൈറേഞ്ച് കൂടെ പോണ ആ രസൊന്നും
ആനെ കൊച്ചി ഭാക് ത്ത് കുറച്ച് ഏരിയകൾ നമ്മൾ സ്പോട്ട് ചെയ്തക്ണ്
ആ ന്നാ ആ ഭാഗത്ത് പോവാ അല്ലങ്കിലും മൂന്നാറൊക്കെ പോവാണെങ്കി തന്നെ നമ്മ എറണാകുളം കൊച്ചിടച്ചിതിട്ടാണ്
ആ ആ ഞമ്മക്ക് ഇനിഅവിടെ എത്തിട്ട് വേണെങ്കിൽ തീരുമാനിച്ചാ മൂന്നാറ് പോണംന്നുള്ളക്ക ശരാശരി നോക്കാണെങ്കിൽ കൂടുതല് മൂഞ്ഞാറാണ് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ സതീശനെ വിളിച്ചേർന്ന് കൂടെ പറഞ്ഞണ്ട് നല്ല വണങ്കൻ ക ആ ഞമ്മള് കൊച്ചില് ഒരു പ്രാവശ്യം പോയതായിരുന്നു മുമ്പ് നമ്മള് നാലഞ്ച് ആൾക്കാര് ചേർന്ന് അന്ന് പോയി രണ്ടു ദിവസം അവിടെ സ്റ്റേ എടുത്ത് വച്ചാണ്ട് നമ്മൾ ഒരു ദിവസം മൊത്തം ഇങ്ങനെ കറങ്ങി ഫുവറായി ജൂ സ്ട്രീറ്റ് പിന്നെ ഫോട്ട് കൊച്ചി പിന്നെ മട്ര വാട്ടർ മെട്രോ അങ്ങനൊക്കെ
അവിടെ വാട്ടർ മെട്രോല് കേയറിയാണ്ട് ആ വൈപ്പിന് പോയിച്ചുള്ള ആ വൈബ് ഒക്കെ അത് വേറെ തന്നെ വൈബാ
പിന്നെ ഒരു ദിവസം മൊത്തമായിട്ട് ഇങ്ങനെ കറങ്ങി രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ പോയി ഏ വണ്ടർലേല് പോയി
വണ്ടർലേ പോയിലെ ആ ഞാൻ ഞാൻ കണ്ടിരുന്ന് വണ്ട വണ്ടർലേ എന്നുള്ളരു ട്രൗസറന്റെ ണ്ടായിരുന്ന അല്ലെ എനിക്ക് ഓർമ്മ ഉണ്ടത് വണ്ടർലേല് ആ ഉയരത്തു നിന്ന് ആ ചാടിങ്ങാണ്ട് വെള്ളത്തിനുളള് ഇവടങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് തുഴഞ്ഞവരുന്ന ഫീല് ഹവ്ഫ്‌ ആലോയിക്കുമ്പോ തന്നെ കുളിര് കേർണ്
ആ ഒരു കോമഡി ഉണ്ട് ഞങ്ങള് ഫസ്റ്റ് ഞങ്ങക്ക് അറിയില്ലല്ലോ അവിടെ എന്തൊക്കെയാ സംഭവങ്ങൾന്ന ഒന്നും അറിയില്ല ഞങ്ങള് അഞ്ചാള് ആദ്യമായിട്ടു പോവാണ് അങ്ങനെ പോയി അവിടങ്ങനെ ക്യൂ നിക്കണം ഓരോന്നിനും വരി ക്കണം അങ്ങനെ ഞങ്ങള ഒരു അതോ ഒമ്പതരക്ക് മുതൽ അവിടെ കേറല് തുടങ്ങും പത്തണി മുതലാണ് അവിടെ റൈഡിംഗ് ഒക്കെ തുടങ്ങ അപ്പൊ ഞങ്ങള് പത്തണിക്ക് ബെല്ലടിച്ചു കുടെ നേരങ്ങട്ട് എല്ലത്തിനും ക്യൂ നിന്ന് ഞങ്ങൾ അ ഞങ്ങള് ഫസ്റ്റ് കയറിയ നാലെണ്ണം അവിടത്തെ ബസ്റ്റ് റൈഡാളായിരുന്നു അഥവാ ഏറ്റവും നല്ല തലയൊക്കെ കറങ്ങി ഛർദ്ദിച്ച് കുറച്ച് ആൾക്കാര് അങ്ങനെയൊക്കെയാണ് അന്നക്കത്തെ അവസ്ഥ
നമ്മള് മനക്കരുത്തും ധൈര്യ അത് പിന്നെ മനസ്സിനൊരു ഇത് വേണം അല്ലാത്ത പേടിയുള്ള ആളുകളൾ ഒന്നും അതില് കേറാൻ നിക്കരുത് അതൊന്നും പേടി ള്ള ആളുകൾക്ക് പറഞ്ഞ പരിപാടിയല്ല ആ വള്ളത്തിന്റെ മേല ഒലിച്ചു വരുമ്പോ നമ്മളെ വയറും കുടലൊക്കെപാടെങ്കട് ഉള്ളിക്ക് പോണ ഒരു ഫീല് വരും ഓ
അതെ അത് ഞമ്മക്ക് ആ അത് സംഭവിച്ച നമുക്ക് അറിയില്ല അതനെ പേട നമുക്ക് നേരെ കയറിയത് പിന്നെ കയറിന്റെ ശേഷം തുടങ്ങിയ ശേഷം നമുക്ക് ക്കറിയ ത് പേട്ച്ച്ണ്ട സാധനന്ന് ള്ളൊക്കെ ഫസ്റ്റ് ചെറി റൈഡ് ആകുമ്പോ എന്ത് ഞമ്മളിതിനും മറ്റേതൊക്കെ പറഞ്ഞാല് നമക്ക് ബാക്കിളോല് ചെയ്ത് കണ്ട് കാണ്ട് പിന്നെ ഞാൻ നോക്കോക്കാ മതി കയറനാന്നുള്ളത് ട്ടോ
ആഹ്
ന്തായാലും അന്ന് പോയി. പിന്നെ ആ ഈ ഫസ്റ്റ്തെ നാല് റൈഡ് എഴുത്തന് തല ഒക്കെ കറങ്ങാൻ തുടങ്ങി. പിന്നെ എന്തെയ്തു. ഉച്ചേന്റെശം മൊത്തം ഉച്ചക്കേശം മൊത്തം ഇങ്ങനെ സ്വിമ്മിങ്ങ് പൂളുംന്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോയേ.
ഞങ്ങള് പിന്നെ ഉ ആ ഞങ്ങള് വണ്ടർലേന്ന്റങ്ങിയന് ഷം പിന്ന വൈപ്പിന് പോയി വൈപ്പിന് പോലുള്ള ട്രിക്ക് എന്ന് വെച്ചാല് ഫോർട്ട് കൊച്ചി പോയി കഴിഞ്ഞാല് ആ മൂവിലേക്ക് ഏ മറൻ ഡ്രൈവ് കൂടെ നടന്ന് കഴിഞ്ഞാലെ അവിടെ ഒരു ഗവൺമെന്റിന്റെ പത്ത് രൂപക്ക് നമ്മക്ക് പോയി വരാം. മറ്റേതാകുമ്പോ നമ്മക്ക്.
ഹാഡ് മണി ഉണ്ടോ? ഹാഡ് മണി ഹാഡ് മണി. നൂറ് എത്രണ്ട് ഇരുപതോ.?
ഷിപ്പില് പത്ത് രൂപക്ക് നമ്മള്ക്കെ സാധാ കെ എസ് ആർ ടി സി പോണമാരി തന്നെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി ചു റ്റി കറങ്ങി വൈപ്പിനൊക്കെ പോയി. ട്ട് അവിടുന്ന് രണ്ട് ചായയും കുടിച്ച് തിരിചു വരാം. പ്രത്യേകിച്ച് ഈ മഴന്റെ സമയ ആകുവോ നമ്മുടെ ബോഡിനെ കുറ ചാട്ട അക്കാര വര. അപ്പം നമ്മക്ക് ചെറിയ പേടിവരും. അപ്പൊ അത് ഒരു ഭയങ്കര രസള്ള പരിപാടിയാ.
ആഹ്, അന്ന് ഞങ്ങള് ചെയ്തീനെച്ചാല് ഇവട്ന്ന് വാട്ടർ മെട്രോല പോയിണ്ട്. പിന്നെ അവ്ട്ന്ന് എത്തിയേഷം ഇങ്ങട് തിരിച്ച് എന്ത് ചെയ്തു ജംഗാർ വഴി പോന്നു. അങ്ങന ആ അതെ അതെ. അവടെ ഒരു ഹൈക്കോർട്ടിന്റതൊക്കെ ഉണ്ടല്ലോല്ലേ.
ആഹ്, ഹൈക്കോട് സ്റ്റേഷൻണ്ട്. ആ അവിടെ സ്റ്റേഷൻണ്ട് ഹൈക്കോട് സ്റ്റേഷൻണ്ട്. അത് എന്ത്? വാട്ടർ മെട്രോന്റെ ഒരു സ്റ്റേഷൻ ഒരു സ്റ്റോപ്പ് അല്ലേ അത്.
ആഹ്, അതെ അതെ ഞാ. ഞങ്ങളയ്ന് അന്നങ്ങനെ അവിടെ ആത് അത് ജ്യൂസ്ഫിറ്റ് നട- ഏഹ് കൊറച്ചൊക്കെ നടന്ന് ഒന്നു വാങ്ങാനൊന്നും പറ്റിട്ടില്ല. പിന്നെ നമ്മളെ എന്ത്? മമ്മൂട്ടി അഭിനയിച്ച ബിലാലിൻ്റെ സ്പോട്ട് അന്ന് ഞങ്ങക് കാണാൻ പറ്റീല്ല. അവ ഞങ്ങള്.
പോയിട്ടുണ്ട്, പക്ഷെ മട്ടാഞ്ചേരി എനിക്ക് വളരെ സുപരിത എന്റെ കുടുംബക്കാർക്ക് അവിടെ കടാ ഷോപ്പ് അങ്ങനെ.
ആഹ്. ആഹ്
ഞങ്ങള് പിന്നെ എന്ന അവിടെ ഒരു മ്യൂസിയംണ്ടല്ലോ. എന്ത് മ്യൂസിയത്തി പേരന്താ ഒർമല്ല അവിടെ പോയി. കണ്ട അതൊന്ന് വിസിറ്റ് ചെയ്തീനു. മറ്റെ ആവുടത്തെ പയേ രാജ- ക്കമാരെ വസ്ത്രങ്ങളും പിന്നെ ആ വാള്. പിന്നെ അവരുടെ പരിച, അങ്ങൻത്തെ സാധനങ്ങളും പിന്നെ പയേ കാലത്തെ ബുക്കാള്. ലിപികളൊക്കെ ആയിട്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളൊരു. മ്യൂസിയംണ്ടേനെല്ലോ ആഹ്.
വിടേക്ക്. ഞാനും പണ്ട് പോയിരുന്നു, പക്ഷെ എനിക്ക് കൊ കോളരെ ചെറുപ്പത്തിൽ പോയ ഓർമ്മണ്ട് ഇൻക്ക് ക്ട് ത്യയിട്ട് കാര്യങ്ങൾ ഓർമ്മയില്ല. ക്ഷെ ചുരുക്കത്തില് ഞാൻ കൊച്ചി വളരെ സുന്ദരവും ആണ്.
ആഹ് നമ്മള് നമ്മക്ക് കൊച്ചിന്ന് കൊ- ച്ചിന്ന് കേട്ടാല് ഫസ്റ്റ് ഓർമ വര മൊത്തംങ്ങെനെ ട്രാഫിക്കിലൊക്കെ ആയിറ്റ് പിന്നെ ഫുള്ള് കള്ള് കഞ്ചാവ്. അങ്ങൻത്തെ രീതിലൊക്കെ സാധനൊക്കെ നമക്ക് ഓർമ്മ വര. പക്ഷെ അതിനൊക്കപ്പറത്തേറ്റ് പിന്നെ മറ്റൊരു ഭാഗം കൂടി ഉണ്ട് ന്നുള്ളതാണ്. ഒച്ചിക്ക്.
അതെ അതെ വളരെ ശരിയാണ്. കൊച്ചിയിൽ പ്രത്യേകിച്ച്,. ആ ജൂസ് സ്ട്രീറ്റിലുക്കൂടെ നടക്കുമ്പോ അവിടെ അവരെ സിനഗോക്ക്. അതൊക്കെ നമ്മക്ക് വളരെയധികം. ഒരു അത്ഭുതം ഉണ്ടാക്ണ എന്ത് കലാവൈബും കലാ സൃഷ്ടിയൊക്കെയാണ്.
പിന്നെ ഞങ്ങൾ അന്ന് പോയപ്പോുള്ള പ്രധാന ആശ്രയം എന്ന് പറഞ്ഞാല് ലുലുമാള ആയിരുന്നു അവിടെ കൊച്ചിയുള്ളെ നമ്മള് രാവിലക്കത്തെ ഈ യാത്ര കഴിഞ്ഞാണ്ട് പിന്നെ രാത്രി എന്ത് ചെയ്യും. ലുലുമാളില് കയറിക്കാണ്ട് ഒരു പത്ത് മണി വരെത് അടക്കണ്ട വരെ അവിടെ ഇങ്ങനെ കറങ്ങും പിന്നെ. ഒരു ദിവസം ഞങ്ങളത് സിനിമക്ക് കേറി. ഒരു ഹൊററ് ഒരു പേടിപ്പെടുത്തേണ്ട ഒരു പടം ഉണ്ടായിരുന്നു ആ അവടെത്തിന്ന്റെഷം ഞ്ഞ അതൊന്നും മുതലായില്ല അതോ ജസ്റ്റ് ഈ ഹൊറ ബോളിവുഡ് പടങ്ങളൊക്കെ ആകുമ്പോൾ എന്താവും. ആകെ ജസ്റ്റ് ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളു പടം അത്തരത്തിലൊരു പടേനത്. അതന്നെ ഓവറ് പേടിക്കാനുള്ളൊന്നു ഇല്ലേയ്ന്നു അങ്ങനെ ഒരു അങ്ങനെ ഒരു നഷ്ടക്കചോടം ഉണ്ടായി അവിടെ.
അതെയാ അത് നോ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല അതൊക്കെ അതിന്റെ ഭാഗയിട്ട് നമ്മള് സിനിമ ഉഷാറാ ണോ ഇല്ലേന്ന് നോക്കീട്ട് കാര്യല്ല നമ്മള് കൂട്ടത്തയ്റ്റ് പോയതാണ് അയ്ന്റെ എടയിൽ അവരോട് അവരോടൊന്ന് സംസാരിക്ക ള്ള നിലക്ക് കാര്യങ്ങള് ചെയ്യലാണ് അത് നമ്മക്ക് നമ്മവീട് നേരം പോ ഓൽക്കൊരു ലാഭമുള്ള പരിപാടിയാണത്
ഉം അതെയ് അതെ ഏതായാലും നമുക്ക് ഇപ്രാവശം ഒന്നും കൂടി പോണം ഒന്നുകൂടി മൊത്തത്തിൽ ഒന്ന് കറങ്ങിയാണ്ട്
അതിനുശേഷം നമ്മ,, ക്ക് മൂന്നാറൊന്ന് കടക്കും വാണം മൂന്നാറ് ആഹ് കോതമംഗലം നേര്യമംഗലം പാലൊക്കെ കടക്കണ സമയത്തുള്ള ഫീല് അത് മൂന്നാറിന്റെ അതിർത്തിയാണ് നേര്യമംഗലം പാലം ഇന്നിട്ട് അവിടുന്ന് ഇങ്ങനെ മൂന്നാറ് ഹൈ റേഞ്ച് കേറുമ്പോൾ ഉള്ള രസം ഓഹ് അവിടുന്ന് പിന്നെ പെരും കോടയായിട്ട് നമുക്ക് മുമ്പിലുള്ള വണ്ടികൾ പോലും കാണാൻ കഴിയാത്തൊരവസ്ഥ അയ്ന്റെടേൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെറച്ചു പോകും
മൂന്നാറ് ഞാന് പോയെ ഓർക്കണില്ല ഞങ്ങളെ ക്ലാസ്സുകാരതിന് മുമ്പ് പോയിരുന്നു പക്ഷേ അന്ന് ഇക്ക് പോകാൻ പറ്റയിട്ടില്ല ചില സാഹചര്യങ്ങൾ കാരണായിട്ട്
ഏഹ് മൂന്നാറ് താ രണ്ടു തവണ പോയിരുന്നല്ലേ രണ്ടിലും താങ്കള് പോയിട്ടില്ലേ
ആഹ് രണ്ടാമത്തെ തവണ പോയപ്പോ പോയിരുന്നു പക്ഷെ മറ്റെ നമ്മളന്ന് ഹൈ റേഞ്ച് ഒന്നും കേറിയിട്ടില്ലയ്നേലൊ അന്ന് അത്ര ഭയങ്കര തെരക്കുള്ള ഇതായോണ്ട്
ഊം ശരിയാണ് ശരിയാണ് പക്ഷെ ഇത് കൂടുതൽ നമ്മക്ക് ദൃശ്യ വിരുന്നൊരുക്കല് നമ്മള് ബൈക്കിലോ അല്ലെങ്കിൽ നമ്മള് സ്വയം ചെറിയ വണ്ടിയില് പോണ സമയത്താണ് അയ് നമക്ക് മുമ്പില് മൊത്തം കോടയായിരിക്കും അപ്പൊ കോടന്റെ എടൽ കൂടെ ഏതാ റോഡ് ഏതാ വഴി ഏതാ കൊക്ക ഒന്നും അറിയാതെ ആ ഒരു മരണഭയത്തില് വണ്ടി ഓടിക്കുമ്പോള്ള ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്ക
അതെ അതെ ഞമ്മള് ആഹ് ഇവടെ നമ്മളിപ്പം കേരളത്തിൽ നിന്ന് അധികം പോകുന്ന ഏരിയ ആണല്ലോ മൂന്നാറ് ഊ ട്ടി നമ്മളെയോ ചെങ്ങായിമാരൊക്കെ കൂടി എവിട്ക്ക പോയച്ചല് ഫസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ് ഈ മൂന്നാറ് ഊട്ടി എന്നൊക്കെ പറഞ്ഞാല് പിന്നെ വയനാട് ഊട്ടിയും വയനാടൊക്കെ കണ്ട് കണ്ട് മടുത്ത്ക്കണു അത്യാവശ്യത്തിന് തവണ പോയിക്ക്ണ് ഇയ്യ് പിന്നെ പറഞ്ഞ പോലെ തന്നെ ബൈക്ക്മ്മെ പോകർഞ്ഞാല് ടാസ്ക് ആണ് നമ്മൾ ഇത്രേ ദൂരം ബൈക്ക്
അത് നമുക്ക് നമുക്ക് സ സ ഡേഞ്ചറണ് സന്ധി വേദനയും ഉണ്ടാകും പക്ഷെ ഈ ദൈ ദൈവത്തിന്റെ കലാവിരുന്നുകള് നമുക്ക് കൃത്യായിട്ട് ആസ്വദിക്കാനും അവ കണ്ടുകണ്ട് നിർവൃതി അടയാനൊക്കെയുള്ള ഒരു അവസരാണത് അല്ലെ
ഉം ബൈക്ക്മ്മെ പോകുമ്പം നമുക്ക് പിന്നേ കൊറെ അഡ്വാന്റെജുകളും ഉണ്ട് അതാ ഉപകാരങ്ങളുണ്ട് അതാ നമുക്ക് ഈ ട്രാഫിക്കൊക്കെ പെട്ടെന്ന് മറികട
മറികടക്കാം വള വളരെ ഉപകാരാണ് നമ്മളെ ഈ മൂന്നാറ് ഹൈറേഞ്ചുള്ള വേറെ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പോ ഏഹ് അവിടെയുള്ള ടാക്സിക്കാരൊക്കെ നമ്മള് വളരെ ചൂഷണത്തിന് വിധേയാക്കേണ്ടന്നുള്ള വാർത്തള്ളപ്പോൾ കൊറച്ചു ദിവസം മുമ്പായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്ന്
അഓ
അവര് നമ്മള് ബാക്കിയുള്ള എന്ത് ടാക്സി ഡ്രൈവർമാരൊന്നും പരിഗണിക്കാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം പൊതുവേ ഒരു ടൂറിസം മേഖലകൾലൊക്കെ ചൂഷണങ്ങൾ നിരന്തരായിട്ട് നടന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്തേണ് നമ്മള് കാൺണത്
അഹ് ശരിക്കും അത് നമ്മള് എന്തേ നമ്മള് പറയാത്ത ഒരു സ്ഥലത്ത് ഇ പോയാലവിടെയക്കെ എന്തുണ്ടാവും ഈ ചൂഷണങ്ങള് നടക്ക്ണ്ട്ന്നുള്ളതാണ്
ഉം
പ്പോ ഞമ്മളെ ക്ലാസ്സി തന്നെ ചെല വിദ്യർത്ഥികള് പോയപ്പോ കാശ്മീരൊക്കെ പോയപ്പോ അവര് നേരെ നമ്മളെ കാണുമ്പ നമ്മള് അവിടുത്തെ നാട്ടിലെല്ലാന്ന് കാണുമ്പതന്നെ നേരെ വെല പേശലൊടങ്ങും ഒരേ നമ്മള് ഒരു ജസ്റ്റ് രണ്ട് കിലോമീറ്ററ് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾത്തന്നന് ഒരു അഞ്ഞൂറ്പ്യാക്കൊ പറയും പിന്നെ നമ്മള് എന്തെയ്യണം അത് ബാർഗേം ചെയ്ത് കാണ്ടത് വില പേശി വില പേശി നമ്മളത് കൊർച്ച് നമുക്കതിനെപ്പറ്റി അറിവുണ്ടെങ്കി നമുക്ക് എനന്തയ്യാ നമുക്കത്തിന്നൊക്കെ കയ്ച്ചിലാവാന്നുള്ളതാണ് അല്ലാത്ത പക്ഷേ നമ്മള് ഒറപ്പാ അത്‌ കുടുങ്ങും
എന്റെ ന്റെ ക്ലാസ്സ്‌ ഒരു സഹപാഠി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് എന്ത് അവനോട്ക്കെന്ത്‌ ബോട്ടിന് വെല പറഞ്ഞ സമയത്ത് പതിനായിരാ പറഞ്ഞത് അപ്പൊ അവര്ത് കുറച്ചാണ്ട് ആയിരത്തിഞ്ഞൂറാക്കി അപ്പൊ അതിന്റെടുത്ത് വേറൊരു മലയാളികള് അവിടെ വന്നാണ്ട് ബോട്ടിന് വെല ചോയ്ച്ച സമയത്ത് അവർക്ക് പതിനായിരം പറഞ്ഞു അവര് കൊറപ്പിച്ച് കൊറപ്പിച്ച് അവർക്ക് അയ്യായിരം ആക്കി കൊടുത്തു അവർക്ക് ആഹ്ലാദാണ് കാരണം പതിനായിരം പറഞ്ഞ സാനം അയ്യായിരം ആക്കി കൊടുത്തല്ലോന്ന് പക്ഷേ അവരവിടെ വഞ്ചിക്കപ്പെടാന്ന് മനസ്സിൽണ്ട് കാരണം അതിന് വെറും ആയിരം അഞ്ഞൂറ് മാ ത്രം വെല വരുന്ന സാധനം പതിനായിരം പറഞ്ഞ് അയ്യായിരം ആക്കി കൊടുക്കുമ്പോ അവർക്കൊരു സന്തോഷവുല്ലേ അങ്ങനെ ഒരു കപട സന്തോഷാണ് അവര്ക്ക് കിട്ട്ണ്
അതെ അതെ അത്തരത്തിൽ കുറെ ദുരു ദുരനുഭവങ്ങളൊക്കെ എന്തുണ്ടാവും ഈ യാത്രൽ ഉണ്ടാവ ന്നുള്ളതാണ് യാത്രാറിയുമ്പോ തന്നെ മൊത്തം ഒരു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ അതില് ക്കെ നമ്മള് സന്തോഷം കണ്ടെത്താ പിന്നെ പുതിയ പുതിയ ഓർമ്മകളൊക്കെണ്ടാക്കാ എന്നുള്ളതാണ് മെയിനായിട്ട് യാത്രകളുടെക്കെ ഒരു പ്രധാന ലക്ഷ്യം
അതെ അതെ
ഏതായാലും ഇതേ പറ്റി പറയുമ്പൾ കൊറേ പറയാണ്ട് നമുക്കിനി ഇതിന്റെ പ്ലാനിങ്ങ് ഒക്കെ നമുക്ക്ഞ്ഞി നേരിട്ട് ട്ട് കാണുമ്പളോ അല്ലങ്കില് ഇഞ്ഞി വേ
ഓക്കെ ഓക്കെ നമുക്ക് സൗകര്യം പോലെ കാര്യങ്ങള് ചെയ്ത് മുൻപോട്ട് പോകാം ഉം പോകാം കാരണം യാ ത്ര നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല കാരണം യാത്രയാൽ നമ്മള് ജീവന്റെ നാടിമിടിപ്പും നമ്മൾക്ക് ഏ ദൃഷ്ടി ഒരാളെ കാഴ്ചപ്പാടുണ്ടാക്ക്ണത് യാത്രയാണ് അല്ലേ?
അതെ അതെ എന്നാ ശരി വെക്കാ
അഹ് ശരി
ഓക്കെന്നാല്